കുന്നതേ
താണ്ട് ഇവിടെ ഉണ്ടെടി അപ്പർത്തെ വീട്ടി വരെ വന്നെയാര്ന്ന്
അതെന്തുവാ
ആ കു അവിടത്തെ ഒരു കൊച്ച് ഇങ്ങനെ എന്തോ പനിയാന്നൊക്കെ പറഞ്ഞടി അപ്പൊ ഇങ്ങോട്ട് വന്നതാ
ആ ഞാൻ നീ നി അറവൊന്നും ഇല്ലതാ
ഓ നീ വിളി ളിക്കണം വല്ലപ്പോഴക്കന്നെ ഫോണി വിളിക്കണം ഓ എന്ത് ബിസിയണോ എ പ്പഴും എന്നെ ഒന്ന് വിളിച്ചൂടായോ ഓ ഞാൻ നിന്നോട് ഇങ്ങനെ സം സംസാരിക്കുന്നത് അപ്പർത്തെ വീട്ടിലേ രണ്ട് ചേച്ചിമാര് എന്നെ നോക്കുന്നുണ്ടെടി ഞാൻ ഇപ്പർത്തെ വയ്യില് നിന്നേല് പേ ആ അവരെന്നെ നോക് ക്കി എന്ത പറയന്നേ ഏതാ ഈ പെണ്ണെന്ന് മനസ്സിലായി കാണ ത്തില്ലല്ലോ കാര്യം ഞാനിപ്പോ ഓ അതെ ഞാനിപ്പോ പുതിയ താമസക്കാരല്ലേ ഏതാന്ന് എന്നെ മനസ്സിലായില്ല
അവര് വിചാരിച്ചാണം ഇ പെണ്ണ് ഏതാ വല്ല കാമുകനുമായിട്ട് സംസാരി
ഓ പോടിയെട്ന്ന് അതല്ലാം കഴിഞ്ഞ് നമ്മടെ പ്രായം
അല്ല എന്നാലും അവര് ചിന്തിക്കുവായിരിക്കും ഈ കൊച്ച് ഏതാ ചിന്തിക്കുവായിരിക്കും
ഓ ആണെടി അവര് തുണിയാണ്ട് മുകളിപ്പ ഒണക്കാൻ വന്നേന്ന് തോന്നുന്നു രണ്ടു പേര് ഭയങ്കര സംസാരം കേട്ടെ ഏതാന്ന് മനസ്സിലായില്ല ആരാന്നെ എന്നെ മനസ്സിലായിട്ടില്ല അതാ തോന്നുന്നു കടന്നു
അവര് വിചാരിച്ചാണ് മറ്റേ അതുലടെ വീട്ടിൽ വന്നവരാ വിചാരിച്ചു കാണും
ശരിയാ ആരെങ്കിലും ആന്ന് വിചാരിച്ചണം ഉം ഉം
കാര്യം നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അവരാര് അതായിരിക്കും
മോന നിനക്ക് മോൻ അങ്ങനെുണ്ട് പനിയാന്ന് പറഞ്ഞായിരുന്നു
ഓ കുഴപ്പമില്ലോട ഇങ്ങനെയൊക്കെ പോന്നവ അവൻ എന്നും വെള്ളത്തിൽ കളിയല്ലോ വെള്ളത്തി കുട്ടക്കളിയ വെള്ള പച്ചവെള്ളം കടിയ ഒക്കെ
ഉം നിങ്ങളടെ വീട്ടിലോട്ട് എന്ന് പോന്നു
ഇനി രണ്ടു ദിവസം കഴി പോണം അമ്മക്ക് പല്ലുവേദന പറയുന്നത കേട്ട് പിന്നെ അത് മാത്രം കന്ന അമ്മയുടെ കുഞ്ഞനെ പോയി പെട്ടഞ്ചേദന കൊല്ലത്തായിരുന്നു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നട്ട് ണ്ട് അ അവര ഒന്ന് പോയി കാണണം
ഉം ഉം
ചേതൻ അമ്മേനെ കാണാനൊക്കെ വന്നായിരുന്നു അവര് അപ്പ അവരെ ഒന്ന പോയി കാണണം ചോ ട്ടാ ഞായറാഴ്ച ശനിയാഴ്ച എങ്ങാണാൻ വൈകിട്ട് പോയിട്ടെ ശനാഴ്ച വൈകിട്ട് പോയാ ഞായറഴ്ച രാവിലെ ഉച്ചഴിഞ്ഞഞ് വന്നാ മതിയല്ലോ ആ പക്ഷെ എന്റെ അമ്മ മരിച്ചത് കൊണ്ട് അങ്ങനെ എങ്ങോട്ടും പോകാൻ താല്പര്യമൊന്നുമ ഇല്ല
ഓ ഇപ്പൊ ഒറ്റക്ക ആയി എല്ലടി വിഷമണ്ട നിനക്ക്
ഒറ്റക്കലോടി ആരും ഇന്നെല്ലോഓടി ഞങ്ങള അപ്പുറത്ത പത്തറുപത് സല്ലൊരു അമ്മയും പത്തെമ്പതു എൺപതഞ്ചു വയസുള്ളൊരു അപ്പ അക്കനേ ഉള്ളേ പിന്നെ നമ്മക്ക് പിന്നെ അങ്ങനെ ആരു ഇല്ല നമ്മള് പിന്നെ അപ്പുറത്തെ കോളനിയിൽ പോയിക്ക കഴിഞ്ഞാൽ പിള്ളാരൊക്കെ ഉണ്ട് നമ്മുടെ ഏജും നമ്മളെ കടി മൂത്തവരൊക്കെ ഉണ്ട്
ഉം നമുക്ക് എങ്ങനെ അങ്ങ എവിടയും പോവാതിരി ക്ക്ന്നആടി നല്ലത് നമുക് ഫോൺ കൂടെള്ളതും ഗ്രൂപ്പ് ഇപ്പൊക്കെ ഉണ്ടെങ്കി വിളിക്ന്ന കൂടുതൽ നല്ലത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണേ
ആഹ് അത് തന്നെ എന്തേലും
ഉം നമ്മടെ വീട്ടിലെ കാര്യവും നോ ഈ കൊച്ചിന്റെ കാര്യവും നോക്കി നിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്കിപ്പോ ഓരോരുത്തരുടെ സ്വഭാവം അറിയത്തില്ലല്ലോ. എനിക്കിപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായതോണ്ടാ മോളേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടിങ്ങനെ നമ്മൾ നമ്മടെ കാര്യം നോക്കി നിക്കുന്നതാരിക്കും നമ്മള് കേട്ടത് അതേ അതേപോലെ കേട്ടിട്ട് മിണ്ടുവാ അല്ലാത നമ്മള് ഇപ്പം കേൾക്കുന്നത് വേറെ ആളടുത്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി കാര്യം എന്റെ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ പറഞ്ഞത് കേട്ടോ
ഓ ആ ചെലവരങ്ങനാടി നമ്മുടെ വായിന്ന് ഇങ്ങനെ കേൾക്കാൻ നോക്കിയിരിക്കുവ ട്ട് അവരും കൂടെ പറഞ്ഞത് നമ്മളെ തലയിൽ കൊണ്ടുവെക്കും
അതന്നെടി നമ്മളെ കുരുക്കി വെയ്ക്കും
ഉം അതുകൊണ്ട് എനിക്കി ചേട്ടൻ എന്നെ കൊല്ലും കാര്യം ഞാനീ വന്നിട്ട് ഈ മൂന്ന് വർഷമായിട്ട് ഒരു ചീത്ത പേരോ അല്ലെങ്കി എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഇനി അങ്ങനെ കേട്ടാ എന്നെ ഇവിടുന്ന് കൊല്ലും
ഉം അതെന്നെ എന്റെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ ഞങ്ങള് നാല് ല് വർഷം അവിടെ വേറെ വാടക വീട്ടിൽ താമസിച്ചതായിരുന്നു. താമസിച്ചിട്ട് പിന്നെ ആ വീട്ടി ഞാൻ അപ്പുറത്ത് ഒരു വേറൊരു പെണ്ണുണ്ട് ആഹ് പെണ്ണിനെ ആണെങ്കിൽ ഞാൻ അന്നേരം അറിയുന്നത് ആഹ് പെണ്ണാണെങ്കിൽ എവിടെയും വിടത്തില്ലെടി അവരുടെ അവരുടെ ചേട്ടൻ കുഴപ്പ പ്പമില്ല അവരുടെ ചേട്ടന് എന്തോ കമ്പനിയിലാണ്ട് ജോലി ചെയ്യുന്നതാ ഈ അമ്മായിമ്മയും അമ്മായി പ്പനും എവിടെയും വിടത്തില്ല. രാവിലെ എഴുന്നേക്ക്ന്നു അവള് തുണി മൊത്തോം ഒരു ലോഡ് അവരുടെ എല്ലാവരുടേയും കഴുകുന്നു. പിന്നെ പാചകം പാചകം ചെയ്യുന്ന് അത് കൊച്ചാണെങ്കി രണ്ട് പിള്ളേരാ രണ്ട് പെൺപിള്ളേരാ ഒന്നര വയസ്സിന് വ്യത്യാസ സോള്ള് ആഹ് കുഞ്ഞിനെ നോക്ക്ന്ന് ആഹ് എല്ലാ കാര്യത്തിനും വീട്ടിലെ സാധനം മേടിക്കാനാവട്ടെ അവരുടെ അമ്മയ്ക്ക് കാല് ഇച്ചിരി മുടന്തുണ്ട് ആഹ് അമ്മയേം കൊണ്ട് എല്ലാടവും പോന്ന് അവരെ അച്ഛനെ ആശുപത്രി കൊണ്ടു പോന്ന് ആഹ് അവക്കൊരു അവളുടെ കാര്യം അവൾ ചിന്തിക്കുന്നില്ലെന്നന്നെ പറയാം കാര്യം അവളങ്ങ് ഒരു മാ ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളു അമ്മമാരുടെ ലുക്കായി അവള് പ്പം അന്നിട്ട് ഇവിടെന്ന നമ്മുടെ നെഞ്ചിന്റെ ഇവിടെ ഒരു എന്തോ പ്രാണിയാണ്ട് കൊത്തിയതാടി അത് ഓപ്പറേഷൻ ചെയ്യാവുന്ന കാര്യോ ഒള്ള്
ആഹ്
ഓപ്പറേഷൻ പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ എന്തോ ഓപ്പറേഷൻ ചെയ്യണോന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞ് അതുപോലും കാണിക്കാതെ വെച്ചിരുന്ന് വെച്ചിരുന്ന് അതിപ്പോ വലുതായി പിന്നെ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ അവരുടെ അമ്മയും അച്ഛനും വന്നു ചോദിക്കുന്ന് നീ എന്റെ മോളെ വീട്ടിലോട്ട്- ട്ടു പോലും വിടത്തില്ലല്ലോ നിങ്ങടെ വീട്ടിൽ തന്നെ നിൽക്കുവല്ലേ അപ്പൊ നിങ്ങൾ വേണ്ടായോ എന്റെ മോടെ കാര്യം കൂടെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആയി പിന്നെ അവള് ഒരാഴ്ച അവളടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിണ്ടി ഇത്രക്കെ ആയാലും അമ്മായിമ്മയും അമ്മായി പിന്നെ മിണ്ടി പിന്നെ അതിനെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ പിന്നെ ഞാൻ അതൊക്കെ പിന്നെ ഞാൻ വന്ന് പിന്നെ ഞാന് ഇടക്ക് മിണ്ടും പിന്നെ ഇവിടെണ്ടാക്കുന്നെ അങ്ങോട്ടും കൊടുക്കും ഇഞ്ഞോട്ടും തരും അങ്ങനെ പിന്നെ ആശുത്രില് ഞാൻ എവിടൊലോക്കെ പോകുമ്പം എന്തെങ്കിലുംക്കെ കടകൾ ഒക്കെ ക്കെ എന്തെങ്കിലുക്കെ ഇങ്ങനെ ഓഫറൊക്കെ വരുമ്പോ അവളെ വിളിക്കും എന്നിട്ട് വാ അമ്മക്ക് പോയി എന്തെലോക്കെ വാങ്ങാടി ന്ന് പറയ്മ്പോ അവള് അവൾടെ ചേട്ടനെ വിളിച്ചു ചോയിക്കും അമ്മായിപ്പനും അമ്മയോടും ഒന്നും ചോദിക്കത്തില്ല ചേട്ടനോട് ചോദിക്കുമ്പോ ചേട്ടൻ പൊക്കോ ആ അവൾടെ കൂടെല്ലേ പോകുന്നത് ആ നല്ല കൊച്ചാന്ന് പറയും അങ്ങനെ ഞാനും അവളും കൂടെ അങ്ങനെ പോവും വേറൊരു കൂട്ടാരിട്ട് അവിടെ ആണെങ്കി ഒരു കൂപ്പാണൊക്കെ എടുക്കണായിരുന്നു വേറൊരു കൂട്ടാരി വിളച്ച് പറഞ്ഞാൽ കൂപ്പൺ എടു കും ഞാനും അവളൂടെ പോയി അവിടുന്ന് അത് ഇതൊക്കെ ഡ്രസ്സ് വാങ്ങാം അപ്പൊ അമ്മായിമ്മയ്ക്കും അമ്മായിപ്പനും സന്തോഷാവും കാര്യം അത്ര വില കുറച്ച ഡ്രസ്സല്ലേ അവളെ എടുത്തോളു
ആ ആ ആ ആ ആ
ക്ക്‌ അവളാണെങ്കിൽ അവരുടെ അമ്മായിപ്പനും അമ്മാമക്ക്
ഇ നമുക്ക് ഒരു ദിവസം വെഡ്സിന്റെ പോണ വെഡ്സിന്റെയോ റ്റ്ന്തടി
ഈ വക്സിന്റെ ഭങ്കര വിലല്ലേ
ഇപ്പൊ ഓഫർ ഉണ്ടല്ലോ പത്തൊമ്പ വരോട്ട് സ്റ്റാർട്ട് ചെയ തോന്നിക്കേ
ആണാ എടീ അത് പറയാൻ പോട്ടെ വേറൊരു കാര്യണ്ട് നമ്മടെ എവിടാരുന്നു ആ സ്ഥലം ഓർക്കുന്നില്ലടി അമ്മടെ ഞങ്ങടെ വീടിന്റെ അടുത്തടി ആ വീടിന്റെ അടുത്തായിട്ടാ സ്ഥലം ഓർക്കുന്നില്ല എന്തുവാ അവിടാണെങ്കിലേ ഓഫറടക്കുന്നു ഏതെടുത്താലും നൂറ്റി തൊണ്ണൂ റ്റമ്പത് രൂപേടി ഒരു മാസൊണ്ട് പാതയുണ്ട് ഏ ഇതൊക്കെ ഇല്ലേ നിനക്കെന്തോ വേണ്ടന്തേലും ഇല്ലാത്തോണ്ടോ
എനിക്ക് ആ ആണോ എനിക്ക തന്നെ ഒരു ഷോട്ടോപ്പും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നടി
ആ കുഞ്ഞിന്റെ നിക്കർ ക്കെ ണ്ടടി പിള്ളാർട നിക്കറ് പിന്നെന്തോ അടിപൊളി പാവകള് പാത്രങ്ങള് ചെരുപ്പുകള് ബാഗുകള് അതൊക്കെയുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേ ഒള്ളടി എല്ലാം നല്ല രസോണ്ട് എന്റെ വീട്ടി നീ ഒരു ദിവസം ആ വിളിക്ക് യന്നെ ഞാൻ ഫ്രീ ആണല്ലോ
ഉം നമുക്കൊരോസം നീ ഇങ്ങനെ ഇങ്ങനെ വിട്ടട്ടെ ഒരോസം വിളിക്കണ
ആ അതന്നെ
പോവാഓരോസം
ആ
ഉം
വന്നാ മതി ഇപ്പൊ അവൾ ആ മാളൂലൂടെ ഞാൻ പറഞ്ഞത് പറഞ്ഞല്ലല്ലോ അവളാണെങ്കി ഇപ്പ എന്റുടെ ഇപ്പ എവിടെ വിളിച്ചാലും വരും ഞങ്ങങ്ങെ കാട്ടലമ്പലത്തിലും അവിടെ എവിടെ എല്ലാം പോയി ഞങ്ങള് കറങ്ങാാന്
ആ ആ ആ ആ ആ ഇപ്പ പിന്നെ കുളിക്കൊക്കെ ചെയ്യോ ആ കൊച്ച്
ആര് ആ ആ വീട് മാറ്യേനുശേഷം ആ അവള് വിളിക്കൂടി അവള് വിളിക്കും അവൾക്ക് ഭയങ്കര കാര്യം ഇപ്പ ഇടക്ക് വന്നാരുന്നു ഞങ്ങടെ വീട്ടിൽ വന്ന് ചക്കയൊക്കെ കൊണ്ടോയി ആ ചക്കയൊക്കെ കൊണ്ടോയി ഇത് എന്തുവാ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു മാങ്ങയൊക്കെ പിച്ചിക്കും മാങ്ങയാണെങ്കിൽ അടിപൊളിയാടി അപ്പുറത്തെ വീട്ടിലോട്ട് നിക്കുവാ മാവ്
ആണോ?
ഉം പിന്നല്ലാതെ മൊത്തം വെളഞ്ഞ മാങ്ങയായിരുന്നോ? അവള് പറഞ്ഞു അത് കൊണ്ടോയി പഴുപ്പിക്കാനൊക്കെ വെച്ച് പഴുപ്പിക്കാൻ വെച്ചരു നല്ല മാങ്ങായിരുന്നു ഇനി വിളിക്കുമ്പോ അടുത്ത വർഷോം തരണേന്ന് ഇപ്പഴേ ബുക്കെയ്ത്
ഹ അതെന്നെ നീയും വാ നീയും വന്ന് കൊണ്ടോ മാങ്ങയെല്ലാം കഴിഞ്ഞു മോളെ മാങ്ങെയല്ലാം ഇനി ഇല്ല പുഴു കേറി കാണും നിക്കുന്നതെല്ലാം ചക്കനിക്കണ് ചക്കയൊക്കെ കൊണ്ടൊയാ മതി ഉം
ആ ഞാൻ വരാടി ചക്കെനിക്ക് വേണം
മീൻ വെല്ലോം കിട്ടിയോ ഇങ്ങടെ വീട്ടിൽ
ഇവടെ മീന് മത്തി
ആ എനിക്ക് മീനൊന്നൂല അതുകൊണ്ട് ഞാനൊരു കിലോ ചിക്കനങ്ങ് വേടിച്ചെടി
ആ കിട്ടി
എന്തോ
അവിടത്തെ ചിക്കൻ്റെ സ്റ്റാൾ ഇണ്ടോടി
ആ ഒണ്ടെടി ചിക്കൻ കറി വെച്ച് രണ്ടെടത്ത് മോക്ക് വറ്ത്ത് അവളാണെങ്കി ചിക്കൻ കറ്യേക്കാട്ടി വറത്തതക്കെ തിന്നതൊള്ള്
ആണോ
മോരും കാച്ചി തോരനും വെച്ച്
ഉം ആ മ ത്തി മത്തി
ആ കറി വെച്ച് മത്തി കറി വെച്ച് വറത്തില്ലേ എടീ മോ മോന് ഭയങ്കര ഇഷ്ടല്ലേഅതിനകത്ത് പരിഞ്ഞലുള്ളയല്ലേ
ആ രണ്ടെണ്ണം വറ്ത്തടീ ഒന്ന് അവനും ഒന്ന് അവന്റെ അച്ഛനും
പച്ചക്കറി ഞാന് മോര് കാച്ചി
ആ എനിക്ക് ഇനി ആ കോച്ചിനെ കണ്ടിട്ട് വന്നിട്ട് വേണം ജോലിയുണ്ട് വീട്ടിൽ കൊറെ തുണി കഴുകാൻ കെടക്ന്ന്
ആ ഓ ഇന്ന് ഇവിടെ തുണി ഒരുപാടുണ്ടായിരുന്നു മഴ കാ ഈ കറണ്ട് പോയത്കൊണ്ട് മോട്ടർ വെള്ള അടിച്ചില്ല വെള്ളമില്ല ടാങ്കില് അങ്ങനെ ഞാൻ പിന്നെ തെക്കെ ചെന്ന് രണ്ടു പക്കറ്റ് വെള്ളം എടുത്ത് ആ കുഞ്ഞിനെയും കുളി പാത്രം കഴുകി തുണി കഴുകാൻ കെടക്കുവ
ആ ബെടെ പിന്നെ ബെടെ പിന്നെ എന്താ കാ ഞങ്ങള് വീട് മാറിയതിന് ശേഷം വെള്ളത്തി വെള്ളം ഉണ്ട് ഇവിടെ
ആ
കൊള്ളില്ലടീ എന്തില് വെള്ളോ ആ കലക്ക വെള്ളം ഞങ്ങള് വാടക വീട്ടിൽ താമസിച്ച സമയത്ത് നല്ല വെള്ളയിര്ന്ന് ഇവിടെ ചെല സമയത്ത് ഇവിടെ കലക്ക വെള്ളവാ ടീ കിട്ട്ന്ന നമ്മുടെ ബാത്റൂം തന്നെ വെക്കാനുള്ള മാറിപ്പോവും
ആ അത് എന്ത മറ്റേ ഫിൽട്ട്ർ
ആ അത് മേടിക്കണം കാശ് വേണ്ടേടീ ജോലിയും ഇല്ല ഒന്നുല്ല
അവിടെയായാലും ശരിയല്ല കാശ് ഒരു വഴി വെക്കുമ്പോഴേ
അത് വേടികനം അത്യാവശ്യം ഒരു റ്റർ വേടിക്കണം
ആ ഒരു ഫിൽറ്റ്ർ വാങ്ങി വെച്ചാ മതി അതി ആ വെള്ളൊക്കെ റെഡി ആക്കി ഞങ്ങളിവിടെ എന്റെ വീട്ടി
ഉം എന്റെ ചേട്ട ഇത്ര വീട്ടിലാണെങ്കിൽ വെള്ളം ണ്ട് പക്ഷെ വെള്ളത്തിന് ബ്ലീച്ചിങ്ങിന്റെ സ്മെല്ലാടി ഞങ്ങളവിട ചെല്ലുമ്പം ചോറ്ന്നാ നേരത്ത് ചോറിനി കറിക്കു എല്ലാ സ്മെല്ലാ യ്യോ നല്ല രീതിൽ ഓ കഴിക്കാന്ന് പറഞ്ഞ് പോന്നത അവിടെ അവിടെ ചെല്ലുമ്പോ കറിക്കൊക്കെ ഇതിന്റെ സ്മെല്ലാ ഉ എനിക്ക് അമ്മക്ക് പറ്റത്തില്ല ബ്ലീ ചിന്തന അവരുടെ വിചാരം നമ്മക്ക് എന്തോ ശീലം ഒള്ളത് പോലെയൊക്കെയാ ഹു ഹും അമക്ക് ക്കമ്മള് ഇങ്ങനത്തെ ഞാൻ പിന്നെ പറഞ്ഞ് ചേച്ചി ഇവിടെല്ല